ഹലോ കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
ആഹ് മഴ
ഭയങ്കര മഴയാണ് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യാണ് അവിടെ എങ്ങനെയുണ്ട്
ഇവിടെ ഇന്ന് രാവിലെ ഒന്ന് പെയ്തതെള്ളു
പെയ്തതേ ഉള്ളോ
ആഹ്
ഇവിടെ മൊത്തം മഴയാ. വീട്ടിൽ ആരൊക്കെയുണ്ട്
വീട്ടില് ഞാനും മദറ്ല്ലോ മാത്രം
കുട്ടികളൊന്നും ഇല്ലേ
കുട്ടികൾ ഉണ്ടായിരുന്നു ഡെത്ത് ആയിപ്പോയി
സോറി സോറി നമുക്കറിയില്ലല്ലോ ഹസ്ബന്റ് എവിട വർക്ക് ചെയ്യുന്നേ
പുറത്താവും
ഓക്കേ ഓക്കേ
ഉം ഉം ഫുഡ് കഴിക്കാൻ സമയൊന്നും ആയില്ല
ഉം രാത്രിലാ എപ്പഴാ പിന്നെ ഡിന്നറൊക്കെ കഴിക്കുന്നെ
ഒമ്പത് മണിയൊക്കെയാവും
വർക്ക് ചെയ്യുന്നുണ്ടോ
വർക്ക് ചെയ്യുന്നില്ല ട്യൂഷൻ എടുക്കുന്നൊണ്ട്
ആഹ് ആഹ് നല്ല കാര്യല്ലേ അത് നമുക്ക് ഒത്തിരി കൂടെ അവർനെസ്സ് കിട്ടും നല്ലതാണ് നമ്മുടെ മനസ്സിന് ഒരു ഹാപ്പിനെസ്സ് നമ്മുക്ക് അറിവ് കൂടാത്തതേ ഉള്ളൂ
ആഹ് വർക്ക് വർക് ക്ക് ചെയ്തോണ്ടിരുന്നയ പിന്നീട് ആറ് പുള്ളാര്
ആഹ് ആഹ് മനസ്സിലായി ഉം ഉം മതിയല്ലൊ ആറ് പിള്ളാരാണെങ്കിലും ഏറ്റവും നല്ല കാര്യവാ അത്
ആഹ്
അപ്പ നമ്മള് മറ്റൊന്നിനെ കുറിച്ചും ബോധേടാവത്തില്ല വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ ആഹ് ശരി ശരി പിന്നീടാണ് അഹ് ആഹ് ഉം പോയില്ല അപ്പൊ ഇപ്പൊ അപ്പം ഇത് നല്ല കാര്യവ പിന്നെ നമുക്ക് കുറച്ചുകൂടൊക്കെ ഒരിതാകുമ്പം വീണ്ടും വർക്കിലോട്ട് എത്തണം
ഉം അപ്പഴത്തേക്ക് എക്സ്പീരിയൻസ് കാണത്തില്ല
ആഹ് അത് ശരിയാ മതർല്ലൊ എന്ത പറയുന്നു സുകാട്ടിരിക്കുന്നോ?
കുഴപ്പൊന്നുല്ല സുഖം.
ഹസ്ബൻഡ് ഇങ്ങന എപ്പഴങ്ങാനും വരോ?
അറിയാൻ വയ്യ.
ജ അറിയത്തില്ലയോ.
ന്ന അവര് അവര് വരുന്നതും പോകുന്നതൊന്നും പറയാ അവര് വരുന്ന ഇപ്പ അറി ഗേറ്റിന്റെ പുറത്ത് വന്നിക്കും. ഇതാണ്ടേ വന്നട്ടുണ്ടേ. ഏ
ഇല്ലോ നമ്മളക്ക ഇങ്ങനെ പെട്ടെന്ന് സർപ്രൈസ ആയിട്ട് വന്ന് സംസാരി വരിമ്പോഴേ
ആ പക്ഷെ നല്ലയാണ്. പക്ഷെ നമ്മ നമ്മടെ വീട്ടിലൊന്നും കാണത്തില്ലായിരിക്കും.
ആ അത് ശരിയാ നമ്മൾ നമ്മള ആഹാര ആയിരിക്കും വെക്കുന്നേ.
പിന്നെ പിന്നെ ടെൻഷൻ ആയിരിക്കും, ഇവക്ക എന്തോ കൊടുക്കും.
ആഹ സത്യ സത്യ ആ വരുന്ന ടെ ഭയങ്കര ടെൻഷന ആയിരിക്കും. പിന്നെ എന്തോണ്ട്, വേറെ എന്തണ്ട് അല്ലാതെ പിന്നെ വീട്ടില് പെറ്റ്സോ അങ്ങന വല്ല ഉണ്ടോ, ഹോബി ആയിട്ട്.
ഓ ഇല്ലേ ല്ല ഒന്നുല്ല.
ആ അമ്മയും താങ്കളവേ ഉള്ളൂ.
ആ പിന്നെ നമുക്ക് ഇപ്പം പുളിയുടെ ബിസിനസ്സ് ഉണ്ട്. വടക്കം പുളിയുടെ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്ത്.
സ്റ്റാട്ട് ആ എരില് യതാണ് ഒള്ളത്.
ആ അത ഉണ്ട്. അപ്പൊ നമ്മള്
ഞങ്ങളടെ നാട്ടിലൊക്കെ ആണെങ്കിലേ, ഈ ഞങ്ങളടെ നാട്ടിലൊക്കെ ക്കെ ഇങ്ങനെ സ്പെഷ്യലാട്ടൊക്കെ ഈ ഈ പുളി അത് സ്പെഷ്യൽ മീന് വല്യ മീന് ചൂര ആ അങ്ങനത്തെ മീന് മാത്രമേ ഈ പുളി ഇടത്തുള്ളൂ. ഞങ്ങളൊക്കെ തെക്കൻ സൈഡ. അപ്പൊ ഞങ്ങൾക്ക് സാദാപുളി, സാദാപുളി ചമ്മന്തിക്കക്കെ
ആ ആ എന്റെ വീട്ടിലൊക്കെ അതാ യൂസ് ചെയ്യുന്നത്. എന്റെ വീട്ടില് വ അവിടെയും,
ആ മനസ്സിലായി മം പക്ഷെ ഭയങ്കര വിലയാ പുളിക് വയറിനും, ഏറ്റോം നല്ലത് ഈ ഈ പുളിയ വടക്കംപുളി. കുടംപുളിയന്നും പറയും ഇല്ലയോ?
ആഹ ആ കൊടംപുളിന്നും പറയും. അപ്പൊ അതിന്റെ തിരക്കാ. തെരക്ക് അതിന്റെ തെരക്കാ നമുക്ക്.
അയ് ശരി അയ്‌ ശരി. അത് നല്ലലേ സമയം പോവാനായിട്ട്.
ഓ ജോലി പ്പോ നടുവൊക്കെ കഴചൊടിയും അമ്മാതിരി ജോലിയാ. മം പിന്ന അവിടെ എന്തോ ഉണ്ട് വിശേഷം?
ഇവ വിശേഷം ഏ പിന്നെ എന്റെ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാ. ഒന്ന് മൂ മോന ആണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന്‌. മറ്റേത് കുഞ്ഞുകൊച്ച.
ആ ആ ആ ആ കേൾക്കുന്നുണ്ട് ആ.
ന്നേ അക്ഷരമൊക്കെ എഴുതിക്കാ ഞങ്ങൾ പുറത്തൊക്കെ പോയി. കർണാടകയിലൊക്ക പോയി, മുകാബികയില്. പോട്ട് വന്നതേ ഉള്ളൂ. അതാണ് ഇപ്പ ഏറ്റേ ഏറ്റവും അടുത്തായിട്ടൊരു വിശേഷം എന്ന് പറയുന്നത്.
ആ ആഹ ആഹ എന്തോ ആയാലും വീട്ട് വീട്ടിലൊ ര് ബഹളം ഉണ്ടല്ലോ.
ആ വ ആ ഭയങ്കര ബഹളവാ. നല്ല രസവാ നമുക്ക് സമയവും പോവും, നമുക്ക് ഏറ്റവും നല്ലത് അത. ഞങ്ങൾക്ക് ടി വി ഒന്നും വേണ്ട. ടി വി ഞങ്ങൾക്കില്ല. ഞങ്ങളടെ ടി വിയാ ഈ കൊച്ച്. മോൻ കൊറച്ച് വലുതായില്ലയോ.
ഉം പിന്നെ വർക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ലില്ല വർക്കൊന്നും ചെയ്യുന്നില്ല ഹൗസ് വൈഫ് ആണ് കൊച്ചുങ്ങളെ നോക്കി ഒന്നും മൃഗങ്ങളൊക്കെ ഉണ്ട് ഈ പോത്തൊക്കെയുണ്ട് പോത്ത് ഉംഅപ്പോ അത് പക്ഷെ നമുക്ക് വലിയ ബാരിച്ച ഒരു കാര്യമേ അല്ല പശുവൊക്കെ ആകുമ്പോ നമുക്ക് കറക്റ്റ് ടൈമിൽ പാലെടുക്കെ കറക്കണം പിന്നെ അത് കൊണ്ട് കൊടുക്കണം ഇതൊന്നുമില്ല ഇതിനൊന്നും ആരും ആക്രമിക്കത്തൊന്നുമില്ലല്ലോ മറ്റ മറ്റ് ജീവികളൊക്കെ നമുക്ക് എവിടെങ്കിലും വേണെങ്കിൽ കൊണ്ട് കെട്ടി യിടാം പിന്നെ അതിന് വെള്ളം കൊടുത്താ മതി നല്ല ബിസിനസാ നല്ല ബിസിനസ്സ നമുക്ക് നല്ല
എങ്കും കിട്ടുന്ന നമ്മുടെ ഞങ്ങളുടെക്കെ പെരുന്നാളിലാവകുമ നല്ല
ആഹ ശരിയാ ആ സമയത്താ ഞങ്ങ ഇതിനെ സെയിൽ ചെയ്യുന്നത്
ആഹ ആഹ
ഞങ്ങൾ ഒരണ്ണത്തിനെ സെയിൽ ചെയ്തു രണ്ടെണ്ണം ഉണ്ട് ഇനി അടുത്ത ഒരെണ്ണം ഉണ്ട് ചെറുതാ അത പിന്നെ ചെറുതാ ഉം അങ്ങനൊക്കെയാണ് എന്റെ സമയങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത് പിന്ന അടുക്കളയിലെ കാര്യങ്ങള് കുട്ടികളുടെ കാര്യങ്ങള് അങ്ങനെയൊക്കെ പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ
ഏയ് ഇന്ന് നിസ്കരിക്കേണ്ട അതുകൊണ്ടാണി ഈ ടൈമിൽ വിളിക്ക
ആഹ് അത്ശെരി അശെരിയാ അത് ശെരിയാ
കേറിയതേ ഉള്ളു.
ആഹ് ആഹ് പിള്ളോരെല്ലാം പോയാ അവറേറെ വീട്ടിൽ
ആഹ് അവരോരേ വീട്ടുകളിൽ പോയി.
രാവിലെ ആണോ?
അല്ല വൈക വൈകുന്നേരം വൈകുന്നേരം സ്കൂള് കഴിയുമ്പോൾ, ആ സി ബി എസ് സി ഉണ്ട് ഐ സി സി യും ഉണ്ട്.
ഉം, നമുക്കൊരു ഇൻകം ആണ്, നമുക്ക് നല്ല കാര്യമാ ട്യൂഷൻ എന്ന് പറയുന്നത്.
നല്ല കാര്യം ഇപ്പം അക്ഷരം പഠിപ്പിക്കുന്ന പിള്ളേർക്ക് തന്നെ അഞ്ഞൂറ് രൂപ ഫീസ്.
അതെ അതെ അതെ ഫീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തരുന്ന കുട്ടികളാണോ ഉള്ളത്
ആഹ് തരുന്നതുണ്ട് മറ്റേ അങ്ങനെ നമ്മളങ്ങനെ ചോദിക്ക ത്തില്ല. ആഹ് ആഹ് വാടകക്ക് താമസിക്കുന്ന പിള്ളോരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മള് നോക്കും.
കറക്റ്റായിട്ട് തരും.
ആഹ് ആഹ് ഈഷയ ഞാൻ എന്നെ ഇവിടെ ഇവിടെ വരുന്ന പിള്ളേർ വാടകക്ക് താമസിക്കുന്ന പിള്ളേർ കറക്റ്റ് സമയത്ത് ഫീസ് തരും.
തരും ഉം വീടുള്ള കുട്ടികൾക്കാണ് കൊഴപ്പം.
പക്ഷേ അവർക്ക് പഠിക്കാനും പാടാ.
ഉം ഉം ഉം ഉം ശരിയാ.
വ വായിട്ട് അലച്ചലച്ചലച്ച ചലച്ചലച്ചോണ്ടിരിക്കാ.
ഉം അത് ശരിയാ സ്വന്തം വീട്ടിലോട്ടൊക്കെ പോവാറുണ്ടോ
ഓഹ് അങ്ങനെ പൊക്കാറു പോയി.
അവിടെ എല്ലാരും ഉണ്ടോ? അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ?
ആഹ് അവിടെ എല്ലാരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയത്തിയുണ്ട് അനിയനുണ്ട്.
ഉം അനിയത്തിം അനിയനും ഒക്കെ പഠിക്കുവാണോ?
അനിയൻ ഗൾഫിലാ അവന്ക്ക് ജോലിയൊക്കെയായി അനിയത്തി ഇപ്പോ ഇന്റേൺഷിപ്പ്.
ആഹ്, എന്റേൺഷിപ്പ് ചെയ്യുന്നു. ഇപ്പോ എങ്ങനെ മുന്നോട്ട് പോക്കോണ്ടിരിക്കുന്ന കാര്യങ്ങള്
ആഹ് അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മാരേജ്.
അത് ശെരിയ മതിയല്ലോ സ്വന്തായിട്ടൊരു സെറ്റിൽമെന്റ് ആയിട്ട് മതിയല്ലോ.
ആഹ്
അതൊരു നല്ല കാര്യംല്ലയോ.
അത് തന്നെ.
പിന്നെ
പിന്നെ പിന്നെ നിങ്ങളടെ വീട്ടിൽ അയിന്റൊപ്പം നിങ്ങളിന്ന് അഹ് രാവിലെള്ളായിരുന്നു, അങ്ങനെ ഇന്ന് യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന ക്ഷീണയിരിക്കും.
അത് ഞങ്ങള് വാങ്ങി ഇന്നല്ല വന്നത് ഞങ്ങള് വന്നത്. എന്നാ വന്നേ? ഏ ഞങ്ങള് വന്നത് ബുധനാഴ്ച്ച
ആഹ് ആഹ് ആഹ്
ഉം ബുധനാഴ്ച നൈറ്റ് രാത്രിയിലാണ് വന്നത്.
ഓക്കേ ഓക്കേ ആഹ്
ഉം ഉം നല്ലൊരു അനുഭവായിരുന്നു ജീവിതത്തില്
ആ പിന്നെ ഉ ഉ
ഉം പിന്നെ
പിന്നെ ഇനിയിപ്പൊ രാത്രികത്തേക്ക് എന്തുവാ.
രാത്രിയിൽ ഉച്ചയ്ക്കത്ത ഫുഡ് ഫുഡാണ് അല്ലാതെ നമുക്ക് സ്പെഷ്യൽ അങ്ങനൊന്നുല്ല എന്താ അവിടെ സ്പെഷ്യൽ വല്ലോ ഉണ്ടോ?
ഇല്ല ഇല്ല ഉച്ചകൽതേക്കന്നെരാ
മീനാണോ മീനാണോ.
ആ മീന
പാചകമക്കെ എങ്ങനെുണ്ട്ോ അടിപൊളിയാന്നോ
ആഹ് നമ്മളെ യൂട്യൂബ് ഉണ്ടല്ലോ
ആഹ അത് ഉമ്മയാന്ന്എല്ലാം വെക്കുന്നേ
ഏയ് ഉമ്മ ഷുഗർ പേഷ്യന്റ്
ആഹ് അത് ശരി ഇൻസുലിൻ ഒക്കെ ഉണ്ടോ ഉമ്മയ്ക്ക്
ആ ഇൻസുലിൻ രണ്ടു നേരം ഇൻസുലിൻ പിന്നെ ചെക്ബ
ഉം ടാബ്ലറ്റ്അപ്പൊ ഷുഗർ നന്നായിട്ട് ഉണ്ട്അല്ലയോ
ഷുഗർ കൊളസ്ട്രോൾ എല്ലാം ഉണ്ട് ഒന്നും ഇഇല്ലാത്തത്
ഇൻസുലിൻ എടുത്ത് കൊടുക്കുന്നത് ആാരാ
ഉമ്മച്ചി തന്നെ എടുക്കും അതൊക്കെ
സ്വന്തമായിട്ട് എടുക്കും അത് നല്ല കാര്വക നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ പോലും സ്വന്തമായിട്ട് എടുക്കാനറിയാലോ അറിയാമല്ലോ
ആ മുപ്പത് വർഷ ആയിട്ട് ഇന്ന് ഷുഗർ പിടിപെട്ടു
ആ ശുവർ ശുവർ പേഷ്യന്റ ഉം പിന്നെ സുഖമാണന്നല്ലോ ജീവിതമൊക്കെ
അല്ല ആഹ കൊയപ്പമൊന്നില്ല ഇതുവരെ കൊഴപ്പമില്ല ആ അങ്ങനെയൊക്കെഅങ് പോന്നു അതേ ഉള്ളു
കേട്ടോ അങ്ങനെ പറയണം ആ എന്നാ സന്തോഷം ഫോണ് എടുത്തതിന്
ആഹ
കേട്ടോ
ഞാനല്ലേ അങ്ങോട്ട് വിളിച്ചേ
ഞാനല്ലേ അങ്ങോട്ട് വിളിച്ചേ ഞാനല്ലേ വിളിച്ചേ
അല്ല അല്ലേ അല്ലേ
ആ് ആ് ആ് അല്ല ഇങ്ങോട്ട് താങ്കളാ വിളിച്ച അല്ലയോ അപ്പൊ ഞാൻ എടുത്തതിലും ഞാൻ സന്തോഷിക്കുന്നു
ഹം ഹം
മിസ്റ്റേക്ക് പറ്റി പോയി ഇന്നാസന്തോഷം ഗുഡ് നൈറ്റ്
അങ്ങനെ തന്നെ ആഹ് ശെരി.
കേട്ടോ ഫുഡോക്കെ കഴിച്ചിട്ട് സുഖാട്ട് പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങിക്കോളൂ.
ആഹ ഓക്കേ ഓക്കേ ഗുഡ് നൈറ്റ്.
ഓക്കെ ഓക്കെ താങ്ക് യൂ.